ഹലോ
എന്താണ് വിശേഷോക്കെ
എന്താ ല്ലശേഷം സുഖാണ്
ഉം ഫുഡോക്കെ കഴിച്ചോ?
ആഹ് ഫുഡോക്കെ കഴിച്ച്.
ഉം. കിടന്നോ കിടക്കാറായോ?
ഫങ്ക്ഷ ണിണ്ടായിന്ന് പോയി വന്ന് ഇങ്ങനെ ഇപ്പൊ ഫ്രീ ആയതാ.
ങ്ങിയോ?
ഇല്ല മക്കളൊന്നും ഉറങ്ങിട്ടില്ല. ഉം. ആഹ് ഇന്നൊരു ഫംഗഷൻ ഉണ്ടായിനി അറിയാം അന്നെ പുറ അവിടന്ന് ആയിരുന്നു ഫുഡ്. ഒരു ഫങ്ങ്ഷൻ ഇണ്ടായിനു. ഉം.
പേ ന്നാക്ക് എന്തേനു?
പേരുന്നാക്കെ ബിരിയാണിയെന്.
ഉം ബിരിയാണിയാ സാധാരണ വെക്കല്?
വെക്കൽ സാദാ പോലെ വെക്കും. പൊര്ച്ചതാ
പൊരിച്ചത ഇങ്ങനെ കായം കൂട്ടി വെക്കലായിരിക്കുലേ
ആഹ് ആഹ്.
ആഹ് ഭക്ഷണം കഴിച്ചു ആഹ്. ആഹ് കഴിച്ചു കെടന്ന്ക്ക്ണ് പ്പോ സ്പെഷ്യല് പ്രത്യേകിച്ചൊന്നുല്ല നെയ്ച്ചോറും ഇറച്ചി ചെറിയ കായണ്ട് വര്ട്യണ്ട് അങ്ങനെ
ആഹ് ആഹ്
ന്ന്ട്ട് ന്തെ പേർന്നാകോ കട് ട്ത്തിട്ട് ല്ലേയ്നോ
ഒടുക്കലൊക്കെ പോയോ മഴ ഇണ്ടനോ
ഇല്ല എവിട്ക്കും പോയിട്ടൊന്നും ഇല്ല ചെടികളൊക്കെ ങ്ങക്ക് ചെടികളൊക്കെ നടാൻ ഇഷ്ട്ടല്ലേ
ആഹ് ചെടികളൊക്കെ നടാൻ ഇഷ്ടാണ്
കണ്ടാലൊക്കെ വാങ്ങാറുണ്ടോ
ഇല്ല നമ്മളവിടെവെടെക്കെ കാണുമ്പോ വീട്ട്ന്നൊക്കെ കാണുന്നതൊക്കെങ്ങനെ വാങ്ങിക്കൊണ്ടര്ണത് കാണാ
പച്ചക്കറി തോട്ടൊക്കെ ഞ്ഞി ണ്ടാക്കണം
ഏ
ആ കൃഷിയൊക്കെ ണ്ടാക്കണം പറയാ തക്കാളി അതൂതൊക്കെ
ആ അ സുകളെന്തേലും ണ്ടോ വീട്ടില്
നിങ്ങള് ഏതുവരെ പഠിച്ചപ്പം
ഞാൻ ഡിഗ്രി
ഡിഗ്രിയോ
ഏഹ് ഡിഗ്രി ഫുള്ളാ
ആഹ് ഉള്ളക്ക് ആ ആ
ഡിഗ്രീന്നേനു കല്യാണം. ഏഹ് ഡിഗ്രീന്നേനു മാരേജ് ഉം ഏത് കോളേജിലേനു അപ്പോ
ഞാൻ വുമൺസേനു വുമൺസ്
ഗവൺമെന്റ് കോളേജ് ആയിരിക്കൂല്ലെ അഹ്
ആഹ് ആഹ് പിന്നെ എന്തൊക്കെ അവിടെ പിന്നെ എന്തെ എന്തേലും പച്ചക്കറി ഒക്കെ എന്താള്ളേ ആടേന്താട്ടാള്ളത്
ചെടികളൊക്കേ
ആഹ്
അപ്പന്താ ങ്ങള് നല്ലോണം ഫുഡോക്കെ വെക്കോ
ആഹ്
ഫുഡൊക്കെ നല്ലോണ്ണം വെക്ക് വോ
ആ അത്യാവ്ശ്യൊക്കാ നമ്മള് പിന്നെ അറിയാത്തോക്കെ ആ അതൊക്കെ ഉണ്ടാക്കല്ണ്ട്. പിന്നെ നമ്മള് പിന്നെ ഫുള്ള്പ്പോ യൂട്യൂബല്ലെ. നമ്മക്കെന്ത് നമുക്കെന്തറീലെങ്കിലും നേരെ യൂട്യൂബ് നോക്കി റെസിപ്പി എല്ലാത്തിന്റെ റെസി ണ്ടല്ലോ.
ആഹ് ഏത് നോക്കാനും. പോണല് നോക്കിയ എല്ലോ കിട്ടല്ലോ ഐല് കിട്ടാത്ത
അവടെ വീട്ടിലാരൊക്കെണ്ട് ഇമ്മേയും? ഇപ്പക്കണ്ടോ?
ആഹ് ഇണ്ടയ്.
ഏഹ്? എവിടെങ്ങളെ വീട്ടിലാ? ഇങ്ങളെ വീട്ടിലാണോയ്ച്ച.
ആ കെട്ടിച്ചോട്
പെര്ന്നാക്കൊന്നും പോയ്ട്ടില്ല പ്പോ?
ഇല്ലേ പോയ്‌റ്റില്ല.
ഏ പോവലില്ലേ നിക്കാനൊന്നും പോവലില്ലേ?
ആഹ് പോവലണ്ട് നാളെ പോണം
ഏഹ്. അപ്പൊ നാളെപ്പൊഞ്ഞ സ്‌കൂളോർക്കൂലെ മറ്റന്നാള്
കുട്ടിയ അവിടന്ന് ഇവിടന്നൊക്കെ പോവാ.
ഏ
സ്കൾക്ക
വണ്ടിണ്ടോ?
ആണ്ടേ ഹസ്സിണ്ടോ
വണ്ടിണ്ടാവൂലേറ
ആഹ് ബസ്സുണ്ട് സ്കൂൾ ബസ്സുണ്ട് കണ്ടടുത്ത് കൊണ്ടോ
ഹസ്ബന്റിന് എന്താ ജോലി എന്താ പോ?
ഹസ്ബന്റ് ഗൾഫില ഇപ്പൊ നാട്ടിലുണ്ട് ഇപ്പ വന്ന ഒരാഴ്ച പത്തീസം ആയിട്ടുള്ളു വന്നിട്ട് ഉം ഉം
മക്കള് എത്ര ആൾക്കാരാ ഒരാളോ?
അല്ല എനിക്ക് മൂന്നാള്
ഏഹ് പെൺകുട്ട്യാള
ആ രണ്ട് പെണ്ണും ഒരാണും
ചെറുതാണായിരിക്കൂലെ
അല്ല നടുത്തെ ഉം
എത്രയ
പിന്നെ ഓല് ഒരാള് അഞ്ചിൽ വല്ല്യ ൾ അഞ്ചില് പിന്നെ രണ്ടില് ചേർത്
എൽ കെ ജി
ആഹ്
എൽ കെ ജി ൽ
ആഹ് ഉം ഉം പിന്നെ എന്തൊകെ പിന്നെ എന്തൊകെ ന്ന് മഴ പെയ്തീനോ
ഇല്ലേ ഇന്ന് രാവിലെ മ തായിന പട്ടി പാട്ടി പോയി
മാത്ത്. ഇതെന്താ സ്‌കൂല്ക് ഉള്ളോ എടുത്തപ്പോ
തൈഫക്കെ ഏക
ബാഗും കോടയും യൂണിഫോ ഫോൺ ഇപ്പം കിട്ടിയോ
ആ കി റിസ്കോണ കിട്ടി ഉം
നേരത്തെ ആവശ്യം പൊരി എന്തൊക്കമല്ലോ പൊരി പൊരിക്കെ നല്ലോണം ഉണ്ടാക്കലുണ്ടോ
ആ അത് ഒരു കിസ പൊരി നോമ്പിനൊക്കെ ഉണ്ടാക്കും
ഏത് കാരക്കപ്പൊതിടെ ഇപ്പം ഒന്ന് പറഞ്ഞാല്
ആ
ഏതെങ്കിലും ഇതിന്റെ റെസിപ്പി പറഞ്ഞരോ ഒന്ന് ചോയിക്കാം
എന്താവാ ആ ഇന്ന് ഏത് കട്ടിയ വൻഡയ് വേണ്ടിയേ
ഇത്ണ്ടവാ കാരക്ക പോരി ഉണ്ടാക്കലുണ്ടോ
ഈത്തപ്പഴം
ആ ഈത്തപ്പഴം
ആ ഇണ്ടാക്കലുണ്ട് അ കൊറച്ച് മൈദ ആ ആ തന്നെ കൊറച്ച് മൈ മൈദ എടുക്കാ മൈദ എടുത്ത്കാണ്ട് കുറച്ച് അരിപ്പൊടി ഇടുക കുറച്ച് ക്രിസ് - യാവാന
ആഹ് ആ മറ്റെത് ഇടലുണ്ടാകും സോറി ബേക്കിംങ് സോഡേ
അല്ല അത് ഇടല്ലില്ല അത് നമ്മള് - കൊറച്ച് മുന്നേ കൂട്ടിച്ചാൽ മതി
അഹ് അത് ഇടല്ലില്ല്യാ നമ്മള് ആ ആ നമ്മള് വീട്ട്ത്തെ ആവിശ്യത്തിന് ആണേ കുട്ടികക്കൊന്നും കൊടുക്കാനൊന്നും- ആത് ഇട്ണ് നല്ലയല്ലേ ആ ഇട്ണ് നല്ലയല്ലല്ലോ
ആഹ് ആഹ്
ആ പുറത്തൂന്ന് കഴിക്കുമ്പോളെ ണ്ടാവും
ഓലെ ഇത് കൂടാന രസ-
ആ അത് തന്നെ ഓ അപ്പ നമ്മള് പുറത്തു നിന്ന് കഴിക്കുമ്പോ ഏതേലും ഉണ്ട് പിന്നെ വീട്ടന്ന് അങ്ങനെ തന്നെ കഴിക്കണ്ടല്ലോ ഉം പിന്നെ ഇല്ല ഉറങ്ങീട്ടില്ല ആ ഇപ്പൊ കിടന്നിട്ടേയുള്ളു ഞാൻ പിന്നെ ഫോൺ വിളിക്കാനായിട്ട് വേറെ റൂമൊക്കെ വേറെ നിക്കാണ് ഓരടുത്ത് നിന്നാ ശരിയാവില്ല
അവിടാവുമ്പോ പച്ചപ്പാടും ഉപയോഗിക്കാറല്ലേ
പിന്നെ നിങ്ങളന്തോ ഫുഡൊക്കെ നല്ല ഉണ്ടാക്കോ
ഫുഡ് അത്യാവശ്യം
അങ്ങനെ കൊറേ ഉണ്ടാക്കുവോ അല്ല ബിരിയാണിയൊക്കെ ഒരു അഞ്ച് കിലോ പത്ത് കിലോണൊക്കെ
ബിരിയാണി അടെ അങ്ങനെ വെച്ച് നോക്കിയില്ല ഞാൻ മന്തിയാ വെക്കാറ് ബിരിയാണി ഏ
കുറേ
ആ കൊറച്ചൊക്കെ ചെലവിന്റെ ചെലവി ഒരു ദിവസവേ ഉണ്ടാവലുള്ളൂ ചിലവ്
അതാ കൊറ വെക്കും അഞ്ച് അഞ്ചിലോനക്കെ അഞ്ചിലൊക്കെ വെകോ ച്ചാ
വന്തി വെക്കും പക്ഷെ ബിരിയാണി ഞാൻ വെച്ച നോക്കിട്ടില്ല ഇതുവരെ ബിരിയാണി ഫ്രൈഡ് റൈസ്
ആ മന്തി പിന്നെ നല്ല ഈസല്ലേ പണില്ലല്ലോ
ആ മന്തി കുറഞ്ഞ സാനം മതിയയിന് മറ്റേനാവുമ്പോ കൊറ ഭംഗിയാണ് ന്റെ ഒക്കെ കൊറേ അരീഞ്ഞണ്ടാക്ക എൻ്റെ
ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഇഷ്ടം അതാണ് മന്തിയാണ്
ആ മന്തിയും ആ വെള്ള സോസും
ഉം ഉം
ഇഷ്ടം വെള്ള സോസാ
ആഹ് ശ് ത് കേടു ആണ് ഉം ഉം
ഏറ്റവും കൂടുതൽ അതൈക്കാരെ
ആഹ് ശരിയാ കുട്ടിയാക്ക് അതന്നെ പ റ്റുള്ളു.
ആഹ് ആഹ്. പിന്നെ എന്താ
പിന്നെ എന്തൊക്കെ ഇങ്ങനെ പോണം.
എന്തായിരുന്നു വിശേഷം.
പിന്നെ ഒന്ന് സുഖ ആയിറ്റ് പോണ് ആഹ്. അഞ്ഞീ കടക്കാനായില്ലെ?
ആഹ് എന്നാ ആയിക്കോട്ടെ എന്നാ ശെരി.
ആ ആയിക്കോട്ടെ എന്നാ.